ഹലോ
ഹലോ എന്തൊക്കെയുണ്ട്
എന്താ സ്
ആ നല്ല സുഖല്ലേ മഴ മഴ അടച്ച് പെയ്തോണ്ട് നല്ല സുഖം ഉം നല്ല മഴ
ആ ബടെ വെയിലാണ് പ്പ
അതെ ആ ഭാഗ്യം ഒരു വെര് കാണാഞ്ഞ സന്തോഷം ഇവിടെ അടഞ്ഞ മഴയാ മഴയപ്പപ്പോ തുണിയൊക്കെ നിന്ന് ഇറക്കി അത്തി രണ്ടായി ട്ട മാറി ഏ എറെയത്തിതിട്ട തുണിയന്ന നാന്യ ഭയങ്കര ബുദ്ധിമുട്ട് അനപ്പം ആ
ഇവിട അങ്ങനെല്ലട്ടോ ഏ
മഴ കൂടി വന്ന് പെയ പെയ്തോ ഉം ഉ എന്താ ചോറണ്ടോ
ആഹ ചോറച്ച കറി കടച്ചക്ക കടച്ചക്കാ വറി
ആഹ കടത്തൊക്കെ ഓ ഭത്താരല്ലൊക്കെ അറില്ലേ ഉ പിള്ളോരൊക്കെ ആഹ
പിള്ളേര് ചെറുത ഉടങ്ങാണ് ഉ പിന്നെ സ്കൂൾക്ക് വായിച്ചണ അംഗൻവാടിക്കുന്ന്
ആഹ ഓ ആഹ്
ഉം
അപ്പ ഒടെഓ ഉവിടെ താങ്ങ ഇപ്പ മഴ ഞാനിപ്പ ഇപ്പ ചോറിനാൻ വേണ്ടിട്ടൊക്കെ റെഡിയാക്കി എടുത്തേക്കെ അച്ഛന് പുറത്തേക്ക് പോയത് അച്ചൽ പോയതാണ് ഉ അപ്പൊ പോയി വന്നിട്ട് വേണോ അപ്പ വരും ഇപ്പൊ സ്കൂൾ വണ്ടിൽനെക്കണ്ടേ ചോർന പിന്നെ സ വേഗം അക്ഷയിലേന്ന് പോവാണ്ടേ അപ്പൊ
ആം
അര പോട്ടപ്പ വരും ഉ
അ ശരി ഉ
എ പിന്നെന്ന ഞാനെന്നാ ആഹ മോളെ മവ മൂ മോളെ ഹോസ്പിറ്റലിലാണല്ലോ അപ്പൊ അപ്പ അവള അവിടുന്ന് വറക്ക കഴിഞ്ഞിട്ട് ചപ്പന്ന് വരും ലീവ് ആക്കിയത് അവളെ നേഴ്സ ആണ അപ്പൊ പിന്നെ ഹോസ്റ്റലാണ് അവിടെ നിിക്കണത് അഓളന്ന് വരും അപ്പ ഉ പിന്നെ എന്താ വേറെ എന്തെന്നാ കാറ്റും മഴ അല്ലാതെ വേറെന്താ ഈ ആപത്ത് അപകടങ്ങ നള കേക്കാം ഉല്ല
ആഹ പിെ ഇപ്പൊ ആയി തൊണണ ഉള്ളല്ലോ ആഗസ്റ്റന്
അ അതെ പിെ ഇ ഇന്ന് നല്ല കാറ്റ ആായിരുന്നു ഇത് അപ്പറ ീന്റെ ഒരു ഷീറ്റ്ക്കെ പറന്ന് നേരോട്ട് പോയി ീ പിന്നെ അവിടെ ആ അവിടെന്ന കവറൊക്കെു നിങ്ങളോട് കൂടി ഇ് നമ്മള മുറ്റത്തെ എത്തി അവടെ ചുറ്റി കെട്ടിയിരുന്ന അത്രന കാറ്റ് പേടിച്ചു പോോയി ഞങ്ങളൊക്കെ പേടിച്ചു പോയി
വീടൊക്കെ ഇതാവ റ്റടച്ചേ
മഴ എത്ര പെയ്താലും വേണ്ടില്ലേ ആഹ അതന്നെ പേടിയ ആവുന്നുണ്ട് എല്ലാരും ഈ വ വാഹനത്തി പോകുന്ന ആൾക്കാരും റോട്ട കൂടെ ആൾക്കാര എല്ലാം പട എപ്പോഴാണ് പോ എന്താ കറണ്ടിറതാണ് മരം വീണും പറഞ്ഞിട്ട് അപകടങ്ങൾക്ക ഉം ഹസ്ബൻഡന്ന പോയോ
ആ ഒലേ രാവിലെ പോവും ഇനി രാത്രിയള്ള വേര
കടച്ചന്നെ വറത്തരച്ചു വെക്കണോ അല്ലേ കറച്ചക്ക നല്ലതതെ
ഉ ഇവിടെ ഒരാൾ കി വിട ഇവിടെറ കൊറക്ക കൊറക്കല്ല ആള അങ്ങനവാ ചേർക്കുക കൊടുത്തു പോ അങ്ങെട് വടക്കേ പോ ഞാൻപ്പോങ്ങനെ കേട്ടീട്ടുള്ളൂ നിങ്ങൾക് മെസ്സേജ് ഇട്ട അല്ലെ പോകോണ്ടറ തന്നാ മതി ആ അട ഒന്ന് കയറിക്ക താഴത്ത് ഓളും കൊടുത്തിട്ടില്ല ഇപ്പൊ പോയിട്ടില്ല അത് ഏ ഒക്കെ വാരുന്നുലെ അഹ് അഹ് ന അവിടെ പറഞ്ഞതി ആഹ് ഓരോട് പറഞ്ഞാ മതി ഹോ മാങ്ങടിക്ക് ഉം ഹലോ
ഹലോ
ഏഹ് പറയു
അഹ്
ഉം അതെ അതാ ലാർക്കും കുട്ടിയക്കി തുള്ളി മരുന്നല്ലേ പൾസ് പോലെ
ആ
ആ ഇന്നേനെ കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞാലോ അപ്പൊ പിന്നെ ഹ്മ്മ് ഞാന് ഇച്ചിരി കൊടുത്തിട്ടുള്ളു പിന്നെ മുത്തത് അത് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഇന്നലെ എന്റെ പേരയിലെനി ഓൻ ഇവിടെ ഭർ
ആ അ ടീച്ചർമാര് വന്നതാ അങ്ങനവാടിന്ന്
അല്ല ആശ വർക്കാർ മാര് ആശ വർക്ക് ഉം ഉം
അഹ് ഞാൻ അംഗനവാടിലായിരുന്നെ അതാ ചോയ്ച്ച ടീച്ചറ്മാര് വന്ന് ആദ്യൊക്കെ ടീച്ചർമാരാണല്ലോ വാർത്തിന് പോവാം
ആ ആഹ് ആഹ് ഇപ്പനെ വരാണ് ആശ വർക്കും മലയാ ആ
ഉം
പ്രീ അങ്ങനവാടി ടീച്ചർമാരെ അംഗനവാടിലിക്കും
ആ അത് ശരിയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കുന്നും മലയും കയറി പോ ഏരിയൊക്കെ എങ്ങനെ നടന്നിട്ടെ അങ്ങനെ കേറി ഇറങ്ങി നടക്കും
ഇത് അപ്പൊ അങ്ങനെ തന്നെ ഓല ഇന്നലെ കൊണ്ടല്ലാ പറ. അന്നാ പിന്നെ അവർക്ക് നടത്തത്തില് ലഭിച്ചാലോ അപ്പൊ പിന്നെ ഇന്നേല മഴേ അപ്പൊ വണ്ടിമെ ഒക്കെ പോകൻ മഴ ആയാല്.
അ അതന്നെ അതന്നെ
അപ്പ ഞാന് ന്റെ വീട്ടന്നും പോന്നിപ്പം, ഉം
എ എന്തിന് പുറ പുറത്തക്ക് ഇറങ്ങാനേ മടിയാണ് ഉം
അവിടെ അടുത്താണ് അംഗനവാടി, അപ്പൊ ഞാന് ചെറുതീന് അങ്ങനെ പുറത്ത്
ഇവനെ പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ പുറ ഇതാക്കാന് അപ്പ മയേതപ്പ പിന്നെ ഞാന് പറഞ്ഞില്ല. ഭർത്തവിനോട് കൊണ്ട് പോവാൻ പറഞ്ഞില്ല
അ അതന്നെ പിന്നെ അതൊരു വഴി മാറും, ഓരോ കാലുംത്തൊക്കെ ആദ്യം മഴയത്തും മാറും പണ്ട് നടന്നാലും കൂടി അസുഖല്ലന്ന് നമ്മ ഇപ്പോ ഇതിനെ പോയിണ്ടെങ്കിൽ മഴ ഒന്ന് ചെറുതായിട്ട് കൊണ്ടാ മതി പിന്നെ പനിയായി. ഇപ്പ മരുന്നും കുടിക്കാൻ പാടില്ല പാരസെറ്റമോൾ കുടിക്കാൻ ൻ പാടില്ലാ ആ അവസ്ഥയായി ഗുളിക പോലും നമുക്ക് അസുഖം വരുത്തുന്നതായി തുടങ്ങി, അപ്പൊ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഉണ്ടെങ്കിൽ അത് മതി, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെയും കൊണ്ട്. അതുകൊണ്ട
നിങ്ങക്ക് റേഞ്ചിന്റെ പ്രശ്നം വരുന്നണ്ടല്ലേ. റേഞ്ചിന് പ്രശ്നം വരുന്നുണ്ടില്ലേ, റേ
റേഞ്ച് ഇണ്ട്, എന്നാളിക്കീം, എല്ലാം കേൾൾക്കുന്നുണ്ട്, ഞാൻ അതുകൊണ്ടാ പിന്നെ ഞാൻ റോഡായിട്ടില്ല ഞങ്ങളെ ഇപ്പ നിക്കക്കണതെ, ഞങ്ങള് വാടക വീട്ടിലാണ് നിക്കണതേ. ആ കേൾക്കുന്നുണ്ടോ
ആ, പറയു ഉം
ആ, അപ്പൊ പിന്നെ എപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ മുന്നി കൂടെ പോയ്ക്കൊണ്ടിരിക്കേ, അതുകൊണ്ട് മുന്നോട്ട് പോണ് റൂമിലേക്ക് പോകുമ്പോ റേഞ്ചിന്റെ പ്രശ്നവാ
ആ
ഈ മഴ കാരണം കൊണ്ടെ അസുഖങ്ങളേ ആ, അസുഖങ്ങൾ വിട്ട് മാറില്ലാന്ന് പറ പറയാ കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് പൊറത്തേക്കിറങ്ങിയാൽ കുട്ടി ഒന്ന് ആശുപത്രി മോളു പറയാണെ ബാറ്റിൽ കിടക്കാന് കുട്ടികളെ സാരില്യ വീട്ടില് മൂന്നാളൊക്കെയാണ് കിടക്കണത്
ആ
സുഖങ്ങളായിട്ട്
ഉം
അവ, അവള് പറയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവക്ക് കരണ്ടല്ല പ്രൈവറ്റാേസ്പിറ്റൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്ന എമജൻ ച്ചി കൊണ്ടര്ണതെ പനിയായിട്ട് കൊണ്ടരുമ്പഴേ ഒബ്സർവേഷനാെക്കെ കെടത്ത്ണതൊക്കെ കുഞ്ഞ് മക്കളൊക്കെ പൻച്ച് വര്മ്പഴേ അങ്ങനെയൊക്കെയാണ് കിടത്തണന്ന്റിയ ഉം പിന്നെ സു പ്രായം ചെന്നാൾ കാര്
ആ ആ ഈ അത്യാഹിത വിഭാ ത്തികണ്ടാവല്ലേ ഉം
ളാ അപ്പൊപ്പി ഈ ഞൻപ്പൊ പറയെയ്ന് കുട്ട്യെക്കെന്നും പൊറത്തേക്കെറങ്ങാൻ ഇവര് മോ ഒര് ഒന്ന് പനിച്ചിട്ട്ണ്ടെങ്കി ദേഹം മൊത്തം തെണർത്ത് വെര എന്ത് അസുഖാണാവോ ഒക്കെങ്ങെനെ തടിപ്പ് തടിപ്പാവാ ദേഹംമൊത്തം ഉം ഇപ്പന്നലെ മോളെ കാണിച്ച് ഡോക്ടറെ കാണിച്ചിട്ട് വന്നതാ അപ്പൊ അത് ഫംഗസിനോണ്ടാണ് പർ ന്ന് മര്ന്നും ഓൽമെന്റെക്കെണ്ട് അക്കൊ പൊരട്ടി ഇരിക്കിന്ന്ണ്ട്പ്പൊ ചെറ്യേ ആള് മൂത്താളാണ് ത് നെഴ്സ് ചെറ്യാള് പഠിക്ക ബിബിഐക്ക് പഠിക്ക ഉം അ
ആ കഴിച്ചേ ഇങ്ങളയ്ച്ചീലെ
ഇല്ല ലെല്ല ഞാനിനി വെരട്ടെ അക്ഷയെ പോയിട്ട് ഇതൊക്കെന്ന് ഇതായിട്ടെ
ആ ഉം എന്താ കൂട്ടാന്‌ മീനൊക്കെണ്ടോ
ഇന്ന് ഞാൻ സാമ്പാറ് വെച്ച് പിന്നെ അ അ മീൻണ്ട് അയ്ല കൊണ്ടന്ന്ണ്ടയ് അത് വേഗം വർത്ത് ഉം വഴിതനങ്ങ ഉപ്പരിണ്ട്
ആ അ
ആന്നാ അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ശെരി ശെരി
ഉം ഉം